അവോ ഉം ടെ അവിടെ ഭയങ്കര സൗൺ പ്ലേ കുറച്ചങ് മാറി നിക്കണേ
അതിലേ ഹാലോ
കേക്കാവോ
കേക്കാം കേക്കാം പറഞ്ഞോ ഹലോ സുഗാണല്ലോ സുഗാണ് സുഗാണ് തനിക്ക് സുഗവാണോ കയിച്ചില്ല കയിക്കണം താനോ
മേ
കയിച്ചില്ല കയിക്കണം താനോ ഉമ്
എവിടാ നീ
ഞാന് മദ്യം എനിക്ക് തണുപ്പ് ഞാൻ എവിടിങ്ങനെ ഹോസ്റ്റലിലാടാ
ആണല്ലേ
പിന്നെന്തോ ഉണ്ട് വിശേഷം വീട്ടി വിളിച്ചോടാ
ഇല്ല വീട്ടി വിളിച്ചില്ല
ആയെന്ന വീട്ടി വിളിച്ചില്ല വിളിക്കണം പിന്നെ ഇവിടെ ഞങ്ങക്ക് സ്റ്റഡി ലീവോ ണ്ട് എന്നാന്ന് കൺഫോമായിട്ടില്ല ശനിയാഴ്ച മെല്ലെ നാളെ തൊട്ട് എല്ലാവർക്കും പോകാം
ആ ഓക്കേ ക്കേ എത്ര നാ
അതറിയത്തില്ല ഞങ്ങക്ക് എക്സാമാവുമ്പഴത്തേന് വരണം ആരിക്കും
ആ ആ ആ
മ് പിന്നെ
പിന്നെ പറഞ്ഞോ
സുഖാണോടാ
പിന്നെ കഴിച്ച് കഴിച്ച്
നെന്നായിരുന്നു
വിടെ ചോറ് കയ്ച്ച് പിന്നെ ഒരായിസ്ക്രീം കഴിച്ചു ഒരു സാൻവിച്ചും കഴിച്ചു ഇവിടെ ഇങ്ങനെ കെടക്കുന്നു വയറ് ഫുള്ളായകൊണ്ടേ
ആ ഹാ ഹാ ചോറിനു കറിയെന്നായിരുന്നു?
ചോറിന് ഇവിടെ പച്ചമോരും മാങ്ങാച്ചാറും പയറുണ്ടാരുന്നു.
സാൻവിച്ചൊക്കെ മേടിക്കാൻ പൈസ വീട്ടീന്നയച്ചുതന്നരുന്നല്ലേ.
സാൻവിച്ച് ഇവിടെ എല്ലാരും വാച്ചപ്പം ഓല് വാങ്ങിച്ചോണ്ട് തന്നു ഞാ വേണ്ടെന്നു പറഞ്ഞയ ഇതിവരെ വാങ്ച്ച്
ഒരാള് വേണ്ടെ ന്നു പറഞ്ഞാ
ഫുഡല്ലേ മ്മള് ഫുഡിലിങ്ങനെ ഇങ്ങനെ വെർ തിരിവൊന്നും കാണിക്കില്ലലോഡാ
ഓ അങ്ങനെ ങ്ങനെ ഓ
മ് എനിക്കൊരുവ
അങ്ങനെയൊക്കെയാണല്ലേ
മ് പിന്ന മ്
നാളെ പരീഷയുണ്ടോ
നാളെ പരീഷയുണ്ടെടാ
മ് പഠിക്കുന്നില്ലേ
മ് അത് നീ കോമണായിട്ട് സംസാരിച്ചോ നീ എന്റെയടുത്തു സംസാരിക്കുന്നൊണ്ടെ സംസാരിച്ചോ നീയാണേലും പത്തു മിനിറ്റ് തീർത്താ മതി.
അതല്ലെ പറഞ്ഞെ നാളെ പരീഷക്ക് പ പഠിക്കുന്നില്ലേ ന്ന് ഉം
പിന്നേ പറയൂ
പറഞ്ഞോ
ചക്കരെ.....
കൊഴപ്പില്ല
നീ എന്ന ഇത്ര അഹങ്കാരം
എനിക്കെങ്ങനെ നിനക്കല്ലേ
നീ ആരാ നാ വിചാരം
അശ്ശോ
നിനക്ക് പറഞ്ഞിട്ട് റെക്കോഡ് കേട്ടിട്ട് പൈസ തരാം എടീ എടീ ഈ ബാഗ് ഒന്നിട- താഴെ വെക്കടി ഉം
ഉം
ചക്കരമുത്തേ
എടാ നീ വീട്ടി വിളിച്ചോ
വീട്ടി വിളിച്ചെടാ
എന്നാ പറഞ്ഞു
എന്നാ പറയാൻ
വരണോ വരണ്ടേ
വീട്ടിൽ ഇപ്പളേ വിളിച്ച് പറയണ്ടായോടാ വേഗം പറയ് അതാമെന
എടീ മൃദുൽ സാറ് അവരവരുടെ ഫ്രണ്ടി വെച്ചാ വിളിച്ച് വീട്ടി വിളിക്കുന്ന് അവര് നമ്പർ കൊടുത്തിട്ട്
ഉം
അ എന്നിട്ട് അവര് വീട്ടാര് പറയാണെങ്കിൽ മാത്രമേ വിടത്തൊള്ളു അല്ലെങ്കിൽ ഇവിടിരുന്ന് പഠിപ്പിക്കുമെന്ന്
അത് ശരി
ഉം
അന്നേരം എന്നാ ചെയ്യും നമ്മള്
നോക്കാം
ഓണായിട്ടങ്ങ് ഇരുപതാം തിയ്യതി അങ്ങ് വിട്ടാൽ മതിയായിരുന്നു വീട്ടിലൊന്നും വിളിക്കൊന്നും വേണ്ട ലീവാന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതിയായിരുന്നു
എല്ലാരും പറയണം അപ്പോ അങ്ങനെ
ഉം ഞാനിന്ന് ബസ്സിൽ വെച്ച് അമ്പാടിയെ കണ്ടു അമ്പാടി പറഞ്ഞു നിന്നക്ക് ലീവില്ലേ വീട്ടിൽ പോണില്ലേ എന്നു ചോദിച്ചു
ഉം
അമ്പാടി പറഞ്ഞു അവന് ലീവ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് വിളിക്കണം എന്ന്
ഉം
അവർക്ക് ലീവ് ഇല്ല
ഉം
ലീവില്ലേ
ഇല്ല അവർക്ക് ലീവ് ഇല്ല നമക്കു നമുക്ക് വാ ഇത്രേള്ളോടാ ലീവ് എന്തു ചെയ്യാനായി ന്
ഇം അതെയതെ
പിന്നാ
പിന്നെ
ബൾമാരെല്ലാം നാളെ പോണംന്ന് പറയുന്ന കേട്ടു ചോയ്ച്ച്ട്ട്
ന്നാ പോട്ടെ നീ പോണ്ട
ഇവ്ള്ളെ എല്ലാരും പോവാന്ന്
പോട്ടെ എല്ലാരും പോട്ടെ നീയിവെ നിക്ക്
അയ് ശെരി ഈ റൂമി ഞാനൊറ്റക്കിരിക്കണം
ഏ
ഏ
ഞാനോറ്റക്കീറൂമി നിക്കണോ
നോക്കാം നമുക്ക്
ആ ശെനിയാഴ്ച വിടുവെടാ ആയിരിക്കും ഏതേലും ഒന്ന് ഈ കോളേജില് ഒറപ്പ് പറയിത് പറയിപ്പിക്കാത്തയെന്താ അവര്
നോക്കാം നമുക്ക്
നിങ്ക്ക് താഴെ ആരാരുന്നെടാ ഇരുന്നെ
പ്രിയങ്ക
എങ്ങനുണ്ടാരുന്നവര്
കൊഴപ്പല്ല ഒരഷരം പോലും മിണ്ടീട്ടില്ല
അയ്യോ ഞാനപ്പനിതായാ എൻ്റെ ദൈവമേ ആ പെണ്ണുമ്പിള്ള എന്തുവാരുന്ന്
നീ നോക്കി എഴുതിയോ
നോക്കിയൊന്നും എഴുതി നോക്കി എഴുതാൻ അവര് അവര് സമ്മേകണ്ടായോ അവര് എല്ലാരേം നോക്കും കീഴി വന്നിരുന്നാ നോക്കുന്നേ നോക്കി നോക്കിയിരുന്ന് എഴുതിയവർടെ എല്ലാരേം പൊക്കി
അടുത്ത് എനിക്ക് എൻ്റെടുത്ത് ആരേലും ഒന്ന് പഠിച്ച ആരേലിരിക്കാരുന്നേ ഞാൻ ഒറപ്പായിട്ടും മാർക്ക് വാങ്ങ്ച്ചേനെ എൻ്റെടുത്ത് ആരും പഠിച്ചിരുന്നില്ല
ആരാ നിൻ്റെടുത്തിരുന്നെ
അക്ഷയ് ആരോമൽ ആ- ഉം ബെൻസൻ അപ്പുക്കുട്ടൻ
നിയ് നീയാ ഒന്നാമത്തെ കൊസ്റ്റ്യൻ്റെ ആൻസർ എന്തുവാ എഎഴുതിയെ
പൊളിറ്റിക്കൽ ഫാമർ ആ പിന്നെന്നാ ആ ഫിനാൻഷ്യൽ- ഫിനാൻഷ്യൽൽൽൽൽ എന്തോ
നീ അതെങ്ങനെ ഒപ്പിച്ച്
ചൈൽഡപ്പോഷൻ അതാണോ
ആഹ്
ഓരോ അപ്പൊആൻ എന്റെ വർക്ക്‌ എത്തി ഭാഗ്യം ആഹ് ഒന്നാമത്തെ കോസ്റ്റയൻറ് ആൻസറ്
എടാ അത് എസ്എ
ആഹ് അത് ഞങ്ങക്ക് കൊറച്ചൊ ക്കെ അതൊക്കെയുണ്ട് രണ്ട് മൂന്ന് പോയിന്റൊക്കെ നമ്മൾ അറ്റാച്ച് ഈ ചൈൽഡ് അബോഷനാണോ അബ്യൂസ് ആണോ
അബ്യൂസ്
അശ്ശോ ഹോ
ആഹ് മറ്റത് എഴുതി വെച്ച ആളില്ലേ
ചൈൽഡ് അബോഷൻന്ന് എഴുതി അശ് യ്യോ
മത്തെ തൊട്ടിട്ടില്ല പത്ത് മാർക്ക്‌ കിട്ടത്തില്ല
എന്റെ ദൈവമേ ഞാൻ എന്നൊക്കെയാണ് എഴുതിയത് ഞാൻ ട്രിവാൻഡ്രന്നൊക്കെ എഴുതിയിട്ടുണ്ട്
അയ്ശെരി നല്ലത് ചില ലിപ്സ്റ്റിക് തീർന്നടാ ഏതിനെക്കെ തല നിനക്ക് അതിന്റെകത്ത് എത്രയാ പൈസ കാണിക്കുന്നേ
ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച്
പണം നാളെ നിനക്ക് കേറും
ഉറപ്പാണോ നിന ക്ക അറുന്നൂർ കേറും അറുന്നൂറും ഇരുന്നൂറും എണ്ണൂറ് എഴുന്നൂറ്
ഏ
എണ്ണൂറ് ഉം അപ്പൊ ഞായറാഴ്ച്ച സെറ്റായി ഏ
ആഹ് ഞായറാ ഞായറാഴ് ച്ച ആയോയി നമ്മള് വീട്ടി പോടാ
മ് എന്നാ വീട്ടി പോവുമ്പോ സെറ്റാവും
നോക്കട്ടെ
മ് അത് സെറ്റായില്ലെങ്കിൽ ഞായറാഴ്ച്ച നമ്മളെ മണിമലയ്ക്ക്‌ പോകുവേ
ആഹാ അതെ
ഉം
അത് നിനക്ക് പ്രോസസിങ് വൺ ടു സെവൻ ഡേയ്‌സ് അല്ലെ കാണിക്കുന്നേ
സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് ആ
ആണോ എനിക്ക് വൺ ടു സെവൻ ഡെയ്സ് സാറില്ലാത്ത ഏതേലും ദിവസം കേറും ചിലപ്പോ നാളെ കേറണം വല്യ ഉറപ്പില്ല
ഉം
ഉം
ഉം കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോ
കേട്ട് കേട്ട്
എന്നതാ കേട്ടെ
നോക്ക് ഏ നോ നോ നോ ഏ അങ്ങനെ അതിപ്പോ പറയരുത്
ഉം ഉം
അയ്യോ വിശക്കുന്നു നന്നായിട്ട് എനിക്കങ്ങു
നല്ല ചോറ് നല്ലമോര് കറി നല്ല പയർ അല്ലെ എനിക്ക് ഇഷ്ടപെട്ട് നിനക്ക് ഇഷ്ടപെട്ടില്ലേ ആ എനിക്കിഷ്ടപ്പെട്ടു ഇക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു
എനിക്കിഷ്ടപ്പെട്ട്
ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഓ എനിക്കതൊന്നും ഇഷ്ട്ടല്ല കഞ്ഞിയുടെ കൂടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഷ്ടാ ഈ തേങ്ങ ഒക്കെ ഇട്ട്
ആ ഇങ്ങനത്തെ എല്ലാ ഒരു ഒരു ചെറിയൊരു പ
ആ വീട്ടിൽ അമ്മ കഞ്ഞിയുടൊക്കെ കൂടെ ഉണ്ടാക്കി തരുമല്ലോ ഞങ്ങളുടെ അമ്പലത്തിൽ ഒക്കെ ഈ അമ്പലത്തിൽ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കഞ്ഞി കഞ്ഞി കിട്ടത്തില്ലേ ആ പയറും കഞ്ഞി പയറിനെക്കാളും കൂടുതലിഷ്ടം കഞ്ഞി യസ്ത്റവ
ഇല്ല അതല്ല
അത് അസ്ത്രം ഈ എന്റെ ദൈവമേ ഇയാൾക്ക് ന്ന സ്വർഗം അത് മറ്റേതിലെ അവിയലിന്റെ കൂട്ടത്തുള സാനം
ആ എനിക്കറിയത്തില്ല
ഉം അത് ആ അതു മാങ്ങാ അച്ചാർ ഉണ്ടായാൽ മതി അതു മാങ്ങ അച്ചാറും വെച്ച് തിന്നണം
ഉഫ് സ്വർഗം
ഉം
വിശന്നിരുന്നോണ്ട തോന്നുന്ന് എനിക്ക് ഭയങ്കരായിട്ട് അതൊന്നും തിന്നോലോ ഐസ്ക്രീം തിന്നുലോ ഒരു ബിസ്കറ്റും തിന്നപ്പത്തേന് അയ്യോ
എന്നാക്കെ എന്നാക്കെ
ഏ
എന്നാക്കെ
എല്ലാം അങ്ങ് വിശ്വസിക്കണം കേട്ടോ
അല്ല എന്നതാ ചെയ്തത് പറഞ്ഞു
ബിസ്കറ്റ് റ്റ് ഐസ് ക്രീമ് സാൻവിച്ച് ചോറ്
കിട്ടാൻ ണ്ടാരുന്ന ഇവിടെ എന്തോണ്ട് ഏ ഹാ
ഹം
നെഹെ എനിക്കും മേടിച്ചോണ്ട് വരായിരുന്നു
എടാ നീ ആണങ്കി ആദ്യമേ ഇതെടുത്ത് ആ ഒന്നുഇല്ല ഒന്നുഇല്ല ഇപ്പപറയാൻ വരുവാ ആ പറഞ്ഞോ അല്ല നല്ല ഇതാണ്
പത്ത് പത്ത്
ഈശോപ്പെ അങ്ങനെ ഒന്നും പറയാൻ തോന്നുണില്ല
എടി എടി